ആഹ് പറഞ്ഞോ സുഖവാണോ ആ കേക്കുന്നുണ്ട് ഇതുമ്പെ ആ സുഖം തന്നെയാ എന്തുണ്ട് ചു ജോലിയൊക്കെ കഴിഞ്ഞോ അതോ
ആ വർക്ക് കഴിഞ്ഞ് അഞ്ചര െക്കെ ആവുമ്പോ ഏ അവിട്ന്ന് വെരും
ആഹ്
മഴയൊക്കെ ആയതൊണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി കൊട എടുക്കാൻ മറന്ന്
ആഹ്
മഴ തോരുന്നവരെ കൊറച്ചാരം നിക്കേണ്ടി വന്ന്
ആഹ് ഇവിടെ മഴയായിരുന്നു ഇവിടെ മൊത്തം എപ്പഴും മഴയായിരുന്നു പ്പഴും എപ്പോഴും മഴയേ ഒള്ളു
ആഹ് ഇന്ന് രാവിലെയൊക്കെ നല്ല വെയിലായിനു പെട്ടെന്ന് ര് വൈ
ആഹ് അത് വൈട്ടാവുമ്പം പെട്ടെന്ന് കാത്ത് കാറ്റ്
അതാണ്
പിന്നെ വേ വേറെന്തുണ്ട് ചോറ് ചോറൊക്കെ കഴിച്ച കഴിഞ്ഞോ
ഇല്ല കഴിക്കണം അവിടെ ചോറ് കഴിഞ്ഞ
ഇല്ല ഇല്ല ഇല്ല കു കുഞ്ഞുങ്ങളൊക്കെ അഴിച്ചു പിന്നെ ചുയായിട്ട് കഴിക്കാന്ന് വെച്ചു ഒരു കോളോക്കെ ചെയ്തിട്ട് വിളിക്കാന്ന് വി ആദ്യ ആഹ് അങ്ങനെ വിളി വിചാരിച്ചതാ വിളിച്ചെ
ആഹ് ഉം ഉം പിന്നെ ഇന്ന് ഭക്ഷണൊന്നുല്ല ചോറും ചെറു പയറും കറിയും ആഹ് മത്തി പൊരിച്ചതു.
ആഹ് ഇവിടെ പ്പ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല വൈകിട്ട് കഞ്ഞിയും പയറും ഒക്കെയാ മഴയൊക്കെ അല്ലേ
ആഹ് ആഹ് ആഹ്
സ്പെഷുവല്ല ഇടക്ക് വല്ലപ്പോഴ ഇനെ കഞ്ഞി പയറുണ്ടാകും
കറനിയണോ
ഏ കഞ്ഞിയും പയറും പപ്പടവും അച്ചാറും എല്ലാം കൂട്ടി ഉ
പക്ഷെ അത് നല്ല രസമായി ചെറുപയറിന തന്നെയല്ലേ നിങ്ങള പയർന്ന് പറയുന്നത്
ച ചെറുപയരാ പക്ഷെ വ ഇത് വൻ പയറാഎടുത്ത തകന
ആഹ് വൻ പേരെ അതെനിക്ക് വല ഇഷ്ട ചെറുപേരെ നല്ല രസം
ചെറുപേരും വെക്കും അന്നേ ചെറു വൻപേർ അ ഉള്ള അതിനങ് വെച്ച് ഇപ്പ എന്തായാലും മതി പയർ അതിന് എന്തായാലും മതി
സ്കൂൾന്ന് കിട്ടല്ലേ സ്കൂൾന്ന് കിട്ടുന്നത് ആഹ പണ്ട് സ് കൂന്ന് കി
സ്കൂളിന്ന് കിട്ടുന്ന ചെറുപയറായിരുന്നു
ആ നമുക്ക് വൻപയറാ കിട്ടിയേ
ഞങ്ങക്ക് ചെറുപയറായിരുന്നു കിട്ടിക്കൊണ്ടിരുന്ന മൊത്തം അതെ ചെറുപയറ് മൊത്തം ഫുള്ളായിട്ടങ്ങ് വെന്ത ഇതായായത് കിട്ടുന്നത്
ആ കറില്ലേ
അങ്ങനെ ചെറു വൻപയർ വൻപയറാങ്ങനെ കിട്ട ഓർമയില്ല ചെറുപയറ് കിട്ടിട്ടുണ്ട് ചെറുപയറാ കൂടുതലും കഞ്ഞീടെകൂടെ കുടിക്കുന്നെ
ആ അത് കുടിക്കുന്നതല്ല അല്ലാണ്ട് നമ്മുക്ക് തരൂലേ ഇങ്ങനെ വീട്ടിലേക്ക് കൊടുക്ക എക്കാൻ വേണ്ടീട്ട്
അങ്ങനൊന്നും തന്നിട്ടില്ല
ആ നമുക്ക് തരുവരുന്നു എന്നിട്ട് ഞാനത് വാങ്ങൂല എന്നിട്ട് എനിക്ക് വീട്ടീന്ന് ചീ
അങ്ങനെയൊന്നുവില്ല സ്കൂളിൽ തരുന്ന തന്നെ ഞങ്ങൾ കഴി ക്കാറില്ലായിരുന്നു അത് തന്നെ ടീച്ചർമാരെ കാണാതെ കമത്തുവാരുന്നു
നമുക്ക് സാമ്പാറാരുന്നു സാമ്പാർന്ന് പറഞ്ഞ വെള്ളം വച്ചിട്ടുള്ള ഉം ചെറിയകുട്ടി ആവുംപോഴാണ് ചെറുപയറ് കറി എന്തേ പിന്നെ ഇടക്കൊരു മുതിരക്കറി വെക്കും
ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ക കഞ്ഞിയൊന്നും ഞങ്ങൾ കുടിക്കാറില്ല ടീ ടീച്ചർമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയാമ്പോ ഞങ്ങള് കഞ്ഞീനെ ഞങ്ങൾ തട്ടും അപ്പുറത്തെ മതിലിലേക്ക് തട്ടും എന്നിട്ട് പാത്രം കഴുകി തിരിച്ചു പോം കഞ്ഞി കളയുന്നതിനും നോക്കാൻ വേണ്ടി ഒരു ഒരാളെ അവിടെ നിർത്തിട്ടുണ്ടായിരി ക്കും. കഞ്ഞി കളയുന്നോരെ ലിസ് റ്റ് കൊടുക്കാൻ. ഞങ്ങള് അവരെ ഒന്നും മുമ്പിൽന്ന് പെടാതെ ൾ കൊണ്ടു ക്കളയും.
ഓ അങ്ങനെ നമുക്ക് പിന്നെ നാല വരെ കഞ്ഞിണ്ടായി റ്റുള്ളൂ പിന്നെ ഇങ്ങോട് ചോറും സാമ്പാറും ആരുന്നു.
അല്ല ഞങ്ങക്ക് എ ഏഴാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. ഏഴാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേണ്ടവർ ഉപയോഗിക്ക പേര് കൊടുക്കണമായിരുന്നു. ഞങ്ങള് പിന്നെ അങ്ങനെ എയ് ഇതെ അന്നേ മടുപ്പായോണ്ടേ അയിനൊന്നും പോയില്ല.
നമുക്ക് അങ്ങനെ തന്നെ ആയിരുന്നു അഞ്ച് തൊട്ടിട്ട്, ചോറും സാ അവിടെ ഇണ്ടാവും, അപ്പൊ എനിക്കത് വേണ്ടന്നാണ് പക്ഷെ അരി വാങ്ങണ്ടോരെ ലിസ്റ്റ് ഇള്ള കൊണ്ട് പപ്പ സമ്മയിക്കൂല. പോര അവിടന്നന്നെ തിന്നാ മ
ചുമ്മാ ഞങ്ങള് അരി അരിക്കും ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ കഞ്ഞി കുടിക്കത്തൊന്നുല്ല.
ഞമ്മക്ക് അതിങ്ങനെ കൊ ത്തിന്നാലേ ഉള്ളൂ അരി തേരുകെന്ന പറഞെ. പിന്നെ പിന്നെ എട്ട് മുതല് പിന്നെ
ആയെങ്കി ഒരു എയാം ഞങ്ങള് ഏഴിലൊക്കെ പഠിക്കുന്ന സയത്ത് കഞ്ഞി ഞങ്ങള് കുടിക്കത്തില്ല, കാരണം ഒരു വല്ലാത്തൊരു സ്മെല്ലും, അരിയടെ ഒരു വല്ലാത്ത സ്മെല്ലും കാരണം ഞങ്ങള് കഞ്ഞി കുടിക്കത്തില്ല ഞങ്ങളാണെങ്കി ചോ കഞ്ഞി വാങ്ങിച്ചോണ്ട് പോയി തട്ടിയിട്ട് ഞങ്ങളെ വീ വീട്ടിന്നാണെങ്കി വീട്ടില്ന്നൊ അല്ലേ കടേന്നോ കട ഞങ്ങള് പൊറോട്ട അങ്ങനെയുള്ള വാ അല്ലെങ്കി വീട്ടിന്ന് ചോറ് കൊണ്ടോ ഇന്നിട്ട് കഞ്ഞി വാങ്ങിച്ചിട്ട് കഞ്ഞി എ ട്ടിട്ട് ഞങ്ങള് ആ പാത്രത്തിന്ന് ഞങ്ങളത് കഴി കഴിക്കും
ഉം എട്ട്ന്ന് പിന്നെ വീട്ടിന്ന് കൊണ്ടോരും ഫുഡ് പിന്നെ എട ക്യാൻ്റീൻ ന്നു കഴിക്കും
ആ
ഉം പിന്നെ അങ്ങനെ ഇരിക്കുന്നു ചോറിക്കാൻ പോണം ഉം
കൃഷിയൊക്കെണ്ടോ വീട്ടില്
കൃഷി ഇന്നില്ല ആ എന്തെ അല്ലാത്ത എന്താ പറയാ മുരിങ്ങേന്റെ എല പപ്പായ അത്രയേക്കെള്ളു വേറെന്നുല്ല നിങ്ങളവിടെയൊ ആ നമുക്കിവിടെ കുറച്ച് സ്ഥലം കൊറ. ആഹ് വാഴ ഇണ്ടയ്രുന്നു ആഹ് അത് ഇപ്പൊ പോയി
ഇല്ല റോവസ്റ്റൊ ഇല്ല റോവസ്റ്റൊ ണ്ടല്ലോ ഒത്തിരി വല്യ കായ ഏ പെട്ടെന്ന് പഴുക്ന്നക്കെ ചെയ്യ്ന്ന. റോബസ്റ്റോന്നറഞ്ഞ അത് മാത്രമുണ്ട് പിന്നെ ഇത് ഷുഗറിനൊക്കെ കൊള്ള്ന്നൊരു പഴോണ്ടല്ലോ
ഷുഗറിനൊക്കൊള്ള്ന്ന ഒരു വാഴ ൻ ഇപ്പൊരു പഴോണ്ടല്ലോ. നീളം, നീളത്തി കനവില്ലാത്തെ
ആഹ് അതേ അ അല്ല കദളിപ്പഴാണോ?
അല്ല ഷുഗർന്ന് സുന്ദരിവാഴാന്ന് പറയും ഇവിടെ. അങ്ങനാ പേര്.
ആണോ അറീല ഉം അത്ണ്ട് അവ്ട് തന്നെ
ഇവ്ടെ കൃഷി ആണ് ഞങ്ങളിപ്പോ ഇവിടെങ്ങനെ ആരേം കൃഷി അപ് ഞങ്ങളെ അപ്പർത്തെ വീട്ടി ചീഞ്ഞ അട്ടേക്ക്ന്നെല്ലാം ഉഴുത് മറിച്ചിട്ടിട്ടുണ്ട്.
ആ ഓഹ് പന്നില്ലേ അവ്ടെ
ആഹ് അതൊരു ഒരുമാ ര് വേരൊക്കെ ആയി കഴിയുമ്പത്തേക്ക് കുത്തിമറിക്കുവാ, അതില്ലെ ജെ സി ബിക്ക് കുത്തി മറിക്കത്തില്ലേ അതേപോലെ അതേ അതേപോലെ കുത്തി മറിച്ചേക്കുവാ, വേരെല്ലാം മണ്ടയ്ക്ക് കാണാൻ പറ്റും.
ആഹ്
അത് മണ്ടയെല്ലാം ഒടിച്ച് കള കമ്പ് ഫുള്ളായിട്ട് പോയേക്കുവാ. അതുകൊണ്ടങ്ങനെ ആരു എവടേം ആഹ് കൃഷിയൊന്നും എറക്കാറില്ല.
ഓഹ് ആഹ് അത് ഭയങ്കര കഷ്ട്ടായിപോയെ.
ന്നാ വിഷയം പറയാ
പിന്നെ ഉം
എല കറങ്ങാനെല്ലാം പോയൊ പോവതോ ജോലി ഉള്ളോണ്ട് പോവത്തില്ലാക്കല്ലെ
ലീവെടുതിട്ടൊക്കെ പോയി ഈ അടുത്ത് പോയിന് ലീവെടുത്തിട്ടാ പോയെ അമിസ്മെന്റ് പാർക്കിലാ പോയത് അമി ഏ അമിസ് എന്താർക്കില്ലേ വെള്ളക്കും അവിടേയാ പോ അതിലാ ഇന്നല്ലേ ഇതായിനു റൈഡ് ഒക്കെ കുറവേനും
ആ ഞങ്ങളും പോയ പക്ഷെ അന്നേരം ഈ ചൂട് സമയം ആയൊണ്ട് വെള്ളത്തി കളിക്കാൻ അ ഇത്രരാശ്വാസം ഉണ്ടാവുല്ലോന്ന് വിചാ ച്ച് അങ്ങനെ ഞങ്ങള് അത് അ ബൈഡ് ഒന്നും വാ ന്നുല്ല അവിടെ പക്ഷെ വെള്ളം ഒ ചോട്ട് വെള്ളത്തി കളിക്കാം അത് മാത്രേ ഉള്ളായി അതെ ഒരു മേൽമാന്ന് പറയുന്നത് കാണാൻ ചൂടും പിടിച്ച് നമുക്ക് ക്കൊരാ
ശരിയാ ഇവിടെങ്ങ ഇത് കുറവാണെങ്കിലിൽ വെള്ളം
ആ വെള്ളത്തിൽ കളിക്കുന്ന ഫുൾ വെള്ളത്തിലായിരുന്നു വെള്ളത്തിലായിരുന്ന
ഉം അതെ അതെ
ആഹ് നിങ്ങൾ ലേറ്റ് ആയിട്ടാണോ കിടക്കയൊക്കെ ചെയ്യുന്നത്
പന്നിയോ ഓ ഞങ്ങ ഇവിടെ ആന വന്നന്ന് കുട്ടിയ ആനകള് ഒത്തിരി
ആണോ
ആ ഇഷ്ടം പോലെ വന്നന്ന് കുട്ടിയാനകള്
എോ ട്ട കുടയാ റോട്ടു കൂടയാ
ആ ഇവിടെ വന്ന് ഇപ്പം വന്നന്ന് കുട്ടിയാനകൾ ഇഷ്ടം പോലെ
ആ നിങ്ങളെ കൃഷി സ്ഥലത്തേക്ക് വന്നതാ
ആഹ് എനിക്കറില്ല ഇപ്പൊ ഹസ്ബന്റ പറഞ്ഞിട്ട് പോയാ
അതാ പറഞ്ഞ ഞൻ പറ പറഞ്ഞില്ലേ ഭയങ്കര നാശമാന്നന്ന പറ്റും പിള്ളേർ കാണാ ഓടി കുട്ടിയാനെ കാണാൻ എനിക്ക് വൈഫയി എനിക്ക് എനിക്ക് പോയി കാണാൻ പറ്റില്ല എങ്കിൽ വിട്ടു പോയ വൈഫ് പോലും
ഓ അത് ശരി അങ്ങനെ എടക്കടക്ക് കാണാൻ പറ്റും
ഹസ്ബന്റ പോയി പറഞ്ഞട്ട് വന്ന അപ്പം അവിടെ താട റബ്ബറിനകത്തിരിക്കുന്നന്ന കുറെേ ആനകളന്ന് ആന കുട്ടികള്
ഇനി മുൻപേ ഇവിടെ വന്നിട്ടുണ്ട്
കണ്ടോ കണ്ടോടാ ഉണ്ടോ
ആ ഇത് പോയ
ഏ
പോയത്
ഉ അവര് പോയി കണ്ടിട്ട് വന്നു
ഉ ആഹ
ഇടെ ഇതെല്ലാം വരാമോ അതെല്ലാം വരും ഇപ്പൊ നമ്മള് പക്ഷെ കാട് നശിപ്പ് പ്പിക്കുന്നോണ്ട് നമ്മളെ അതുകൊണ്ടല്ലയോ നമ്മള് ഈ നഷ് നശിപ്പിക്കുന്നുണ്ടല്ലേ എല്ലാം നമ്മുടെ തുറസായ സ്ഥലത്തേക്ക് വരും പക്ഷെ ഇവിടെന്ന് കാടാല്ലേ അവിടത്തെ കാട് പോയിട്ട് ഇവിടൊയിരിക്കും കാടല്ലേ നമ്മുടെ നാട്ടിലായിക്കും ഇല്ലേ നമ്മൾ താമസിക്കുന്നടത്തു ആയിരിക്കും കാട്
നമ്മളെവിടെ അങ്ങനയൊന്നുല്ല നമ്മളെവിടെങ്ങനെയൊന്നുംല്ല നമ്മളവിടെ
ആയപ്പോത്തേക്ക് മൊത്തം കിളിച്ചില്ലേ കാടുപോലായില്ലോ ഇല്ലേ മൊത്തം കാടു പോലായി പിന്നെ ഇറ
ഇവിടെ അങ്ങനെയൊന്നുമല്ല അ അറിയില്ല
ഉം ഇവിടെ
ഉം നമ്മളെവിടെ അങ്ങനെ കൃഷി സ്ഥലം കുറവായതോട്ടെ വ വല്യ ഉള്ളോട്ടൊക്കെ അല്ല കൃഷി സ്ഥല ഉണ്ടായന് ഉം അപ്പൊ അങ്ങനെ അങ്ങനെ കുട്ട് കുട്ടികളൊക്കെ കാണാൻ വേ
ആനെ കുട്ടികള് കാണാൻ പോയി കുഞ്ഞു കു ഇവിടുത്തെ കുട്ടിയനെ പോയതാ ഇവിടുത്തെ കുട്ടിയനെ കുട്ടിയനെ കാണാൻ പോയതാ ബോംബ് പോലെ നടക്കും ഞങ്ങളുടെ കു പിന്നെ ഇത് പറഞ്ഞാ ഈ ഇതില് ഇറങ്ങുന്ന നമ്മള് നമ്മള് കുഴപ്പം കൊണ്ട് തന്നെ ഇറങ്ങുന്നത്
ഉം അ
ഏ ഇത് ഇനി പിടിച്ചു കെട്ടാൻ ആര് വരും
ഉം
ഇനി എന്തര് നാശ് ഉണ്ടാക്കുന്ന് ദൈവത്തിന് മാത്രം അറിയ ആ ഗേറ്റ് അടച്ചിടണം കാരണം കൈ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്ന വീഡിയോ ഒക്കെ കണ്ടായിരുന്നോ ആന വ ന്നേ വണ്ടിയൊക്കെ എടു പൊ പൊട്ടിക്ക കണ്ടിട്ടില്ലേ ഇത് എങ്ങനാ കേറിയേ നമ്മ ഗേറ്റ് അടിച്ചാലും വരത്തില്ലേ ഗേറ്റ് നിമിഷ നേരം കൊണ്ട് തള്ളി തുറക്കാം
ആ ശ്രദ്ധിക്കണം. ഉം ഇതൊക്കെ എന്തൊരു ഡൈൻജറാ
എന്നാ പിന്നെ ശെരി ഓക്കെ.